എവടെ
ഇവിടെണ്ട്
ന്താണ് വിശേഷൊക്കേ
കൊഴപ്പൊന്നുല്ല നല്ല വിശേഷം. ഭക്ഷണകഴിച്ചാ
ഇല്ല വ്‌ടെ നോമ്പാ.
ഏഹ് പണിയളൊക്കഴിഞ്ഞോ
പണിയളൊക്കെ ഇന്ന് നോമ്പായാര്ണം പ്രത്യേച്ച് പണികളൊന്നും ഇണ്ടേര്ന്നില്ല.
ആഹ് അയ് ശെരി മഴ ഇണ്ടവ്ടെ
ഏയ്. അവ്ടെ മഴണ്ടാ
ഇവടെ മഴൊന്നുല്ല നല്ല വെയ്ലാണ്.
ഉം ഇവടെഅതെ.
ആഹ് ആഹ്
ഉം ഉം പിന്നെ എന്താണ്
വേറെ കൊഴപ്പൊന്നുല്ല സുഖാണ്.
ഉം
എന്താ ഭക്ഷണെന്താ വെച്ചത് നോമ്പറ്‌ക്കുമ്പക്ക്‌ള്ളെ
നോമ്പ തൊറക്കുമ്പോ ഒന്നും വെച്ചിട്ടില്ല ഉം. പൊറ് ത്ത്ന്ന് മേടിക്കാൻള്ള പ്ലാനാ.
അയ് ശരി ഉം ഉം പൊറത്ത്ന്ന് മേടിക്കാൻല്ലെ ഇവടിം അങ്ങൻതന്നെ വിചാരിച്ചത് പൊർത്ത്ന്ന് മേടിക്കണം. ഇപ്പ ഈ നോമ്പെട്ത്ത് ട്ട് ക്ഷീണായിട്ട് ഇഞ്ഞിപ്പോ ഭക്ഷണൊന്നും വെക്കാന്ള്ളൊരു ഇതില്ല.
ആഹ് ആഹ്
ആഹ് പിന്നെ കൊറെ അലക്കാനൊക്കെ ഇണ്ടേര്ന്നേ കാലത്ത് അല ക്കി നല്ല വെയിലൂണ്ട്ന്ന്.
ആഹ്
അപ്പോ അലക്കാ നിന്നു.
ഉം
പ്പൊ പിന്നെ ക്ഷീണായി ഭക്ഷണം വെക്കാന്.
ആഹ് ആഹ് അപ്പൊ പൊറ്ത്തുന്ന് കഴിക്കാൻ അ് തീരുമാൻച്ചിട്ടുണ്ടാവു ല്ലേ?
ആഹ് പൊറത്തുന്ന് കഴിക്കാന്ന് വിചാര്ച്ച്.
ഉം ഉം എനിക്ക് പിന്നെ അലക്കാനൊന്നുണ്ടേര്ന്നില്ല.
ഏഹ്
ഉം
അയ് ശരി
ഉം
മോൻ സ്കൂളി പോയാ?
ഏഹ് എന്താ?
മോന് സ്കൂളി പോയാ?
അയ്യോ എനിക്ക് കുട്ട്യാളായിട്ടില്ല.
അത് ശരി.
ആഹ് ഇങ്ങക്കോ?
മോൻ നയ്സരീന്ന് വന്ന്ണ്ട്. മൂന്നരായില്ലേ ആഹ് നയ്സറിത്ത്‌ വിട്ട് മൂന്നരായപ്പൊ
ഹാ അങ്ങെനെ.
പിന്നെ വേറെന്താ?
വേറെ കൊഴപ്പൊന്നുല്ല.
ആഹ് പിന്നെ എപ്പഴാ കൊറിയറ് വേടിക്കാൻ പോവുന്നെ?
കൊറിയറ് മേടിക്കാൻ. അത് അവര് വിളിച്ചാ പോണം.
ഉം ഇപ്പ വിളിക്കാ ഇന്ന് വിളിക്കാണാവലേ അറിയില്ല.
ആഹ്
നീയെങ്ങനെ വെരപ്പ വിൾച്ചാല്?
ഞാനാ ഞാൻ വണ്ടിമ്മെ വരും.
ആഹ് അപ്പന്നെ ഇട്ക്കാൻ വരോ? ആഹ് -
ഇന്നലെ വരുംന്നർഞ്ഞതല്ലേ കൊറിയറ്.
ഇന്നല്ലെ വരുന്നറഞ്ഞിട്ടവര് വിളിച്ചെന്നെല്ല.
ആഹ്
ഇന്ന് വരുവായിരിക്കും പ്രതീക്ഷിക്കാം പ്പൊ മൂന്നരല്ലായിട്ടൊള്ളു. അഞ്ച്മണി വരെ ടൈമ്ണ്ടല്ലോ? ഉം നോക്കാം വിളിക്കുആയിരിക്കും.
അയ്ന്റുള്ളി വന്നാ മതി അഞ്ചു മണിന്റുള്ളില്, അല്ലെങ്കി നാളെ പോവണ്ടി വരും.
ആഹ് നാളെ പോയാലും കൊഴപ്പൊന്നുല്ല. ഇന്ന്പ്പി - ഇത്രയും നേരായിട്ട് നോമ്പെടുത്തിട്ട് ക്ഷീണാവും ന്നി അങ്ങട്ട് പോവാന്.
ആഹ് അവര് വിളിക്കുമ്പോ അവരോട് പറയാ നാളെ വരാന്ന്.
അങ്ങനെ പറയാൻ പറ്റോ?
അല്ല ഇന്ന സ്ഥലത്തില്ലാന്ന് പറയാ അപ്പം പിന്നെ കൊഴപ്പല്ലലോ പോവൊന്നുല്ല അവിടെത്തന്നെ ഉണ്ടാവും അന്നതുപോലെ പാർസൽ വന്നപ്പോ പറഞ്ഞല്ലേ അങ്ങനെയല്ലേ പറഞ്ഞത് പിറ്റേ ദിവസം പോയിട്ടല്ലേ വേടിച്ചത്
ആ അങ്ങനെയേന്നുണ്ടെങ്കി നമ്മക്ക് നാളത്തെ പോവാ
നാളെ പോവാം
നാളൊരു ഉച്ചക്കൊക്കെ പോവാ ഉച്ചക്ക് ശേഷം പോവാൻ പറ്റില്ല ഉച്ചക്ക് ആഹ് പന്ത്രണ്ട് മണിയൊക്കെ ആവുമ്പോത്തിന് പോവാം
ഉം അയിന് മുന്നേ പോവാ നാളെ നാളെ നോമ്പന്നല്ലേ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ
ആഹ്
അപ്പം നമ്മുക്കൊരു പതിനൊന്ന് മണിയൊക്കെ ആവുമ്പോ പോവാ എന്നിട്ട് വേഗം വരാ
ആഹ്
ഉം
ഇന്ന് എവിട്ക്കേലും പോവ്ണ്ടോ ഇജ്
എവിട്ക്കും പോണില്ല ഇവിടെത്തന്നെ. അല്ലെങ്കിൽ നാളെ ഇക്ക പോകുമ്പോ ഇക്കാനെ ആയിട്ട് പോവാ
ആഹ് അയ് ശെരി ആഹ് അങ്ങനെ ചെയ്യാം
പിന്നെ വേറെ എന്താ വിശേഷം
വേ ആഹ് ഇവടെ കെയ്പ്പൊന്നുല്ലാ ഹസ്ബൻഡിന്റെ വീട്ടിലാ
ആഹ്
അഹ്
ഇങ്ങളെ ഭർത്താവ് വിളിക്കലില്ലേ
ആഹ് വിളിക്കാറുണ്ട്.
അവിടെ കൊഴപ്പൊന്നും ഇല്ലല്ലോ
ഏയ് കൊഴപ്പൊന്നുല്ല.
ഉം ഉം
ഉം പിന്നെ എന്താ
പിന്നെ എന്തൂട്ടാ കൊഴപ്പൊന്നും ഇല്ല ആഹ് ഇൻക്ക് നോമ്പ്ണ്ട് നാളെയും നോമ്പെട്ക്കണം.
ഉം ഉം ഒൻപത് വരെ എങ്ങനെ ക്ഷീണം ഉണ്ടോ
ഇപ്പം ക്ഷീണ ഇല്ലാ കൊർച്ച് നേർത്തെ ഇണ്ടെയ്ര്ന്ന്
ആഹ്
ആഹ് ആ
അയ് ശരി
ആഹ് ഇൻക്കെങ്ങനെ ക്ഷീണം ഉണ്ടോ
ഇൻക്ക് കൊഴപ്പൊന്നുല്ല രാവിലെ കൊർച്ച് ക്ഷീണണ്ടായിരുന്നു. ഇപ്പ വ ഓ ഇല്ലാ രാവില ഇണ്ടായിരുന്നു രാവിലെ ആ തീരുമ്പാനൊക്കെ ഉള്ളതോണ്ടേ. അതൊക്കെ കഴിഞ്ഞ് വരുമ്പോത്തിന് ക്ഷീണായി.
ആഹ് ആ ആ അങ്ങനെ. എന്തൂട്ടാ വേടിക്ക്ണ പൊർത്ത്ന്ന് അൽഫാമാ
ആഹ്, അടിക്കെണം.
ആഹ്, ആഹ്, ഇവ്ടെ അതെന്ന്യാവും.
ആഹ്.
ആഹ് ആഹ്.
അത് സരി.
ഉം.
മാലകളൊക്ക വിറ്റ് പോവൊ.
അത് വീ വിക്കണം.
ഉം അപ്പ എല്ലാരും വേടിക്കും ഇങ്ങളെ വീടിന്റ അടുത്തുള്ളോര് വേടിക്കും.
അഹ് വീടിന്റ അട്ത്ത്ള്ളോരോടും വേടിക്കാ പറയണം പിന്ന ഞങ്ങള് ഫാ എന്താണ്. മറ്റേ.. പൊർത്തും കൊട്ക്കാന്ള്ള പൊർത്തും കൊട്ക്കാന്ള്ള ഇത്ണ്ട്.
അ ആഹ്. ഒറ്റക്ക് തൊടങ്ങേത ഇപ്പത്.
അല്ലല്ലാ.. ജേഷ്ഠത്തിണ്ട്.
അയ് ശെരി.
ആഹ്.
ഉം. അപ്പ അങ്ങനേണ് ലെ.
ഉം, ഞങ്ങ രണ്ട് പേരും കൂടി തന്നെ തീരുമാനിച്ച്.
ആഹാ ഇപ്പ എങ്ങനെയ ഇപ്പ കിട്ടിയത് എവിട്ന്നാ ഇത് തൊട്ങ്ങണംന്ന്ള്ള
ഇതാ ഇത് ഞങ്ങള് ഏഹ് ഫോണി കൂടെക്ക നോക്കി അങ്ങനെ ആഹ് പിന്നെ പെട്ടെന്ന് ഇങ്ങനെ ചെയ്യാന്ന് തോന്നി അപ്പ ഞങ്ങള് രണ്ട് പേരും കൂടി സംസാരിച്ച് തീരുമാനിച്ച്
ആഹ് ഉം നല്ലതാണ് വെറ്തേ വീട്ടില് ഇരി ക്ക്ണങ്ങാട്ടി നല്ലതല്ലെ
ആഹ് അത് സാധനങ്ങള് വന്ന് കഴിഞ്ഞിട്ട് വേണം
ഉം പൊ ആഹ് പൊറ്ത്ത് എന്തായലും ഇപ്പ പോയി ജോലി ചെയ്യ്ണ് ഇലലൊ വീട്ടില് ഇരുന്നിട്ട് ആയാലും അങ്ങനെ എന്തെങ്കിലും ക്ക് വരുമാനം ഇണ്ടാക്ക്ണ നല്ലതല്ലെ
ആഹ് ആഹ് അതെ ഉം
ഉം പിന്നെ വേറെന്താ വേറെ
വേറെ പ്രത്യേകിച്ച് കൊഴപ്പൊന്നില്ല നിസ്കാരം നിസ്കരിച്ചില്ല വയ്യ നോമ്പെട്ത്ത ക്ഷീണം
ഏഹ് നോമ്പെട്ത്താ നിസ്കരിക്കണൊ അറീ
ആഹ് അറിയാം ഞാനും ജ്യേഷ്ഠത്തിയും ഒരു നനം ഇപ്പ നിസ്കരിക്കാറ് നിസ്കരിക്കാറ് ആൾക്ക് ഭയങ്കര മടി അപ്പ ഇൻക്കും മടി
ഉമ്പ് ശരി നോമ്പടുത്തിട്ട് വെറുതേ നിസ്കരിക്കാണ്ട് ഇരുന്നിട്ട് കാര്യല്ലാ
ഉം എന്ത ചെയ്യ എന്റെ ഏട്ടത്തി ഒരു മടിച്ചി ആയി പോയി
ഉം ഉം
ബാങ്ക് കൊടുക്ക്ണ കേക്ക്ന്ന്ണ്ട്ല്ലേ
ആഹ് ഇവടെ അട്ത്താ പള്ളി
അഹ്ശരി
ഉം
ആങ്ങനെ
ആഹ്
ചെടാളൊക്കെണ്ടോ വീട്ടില്
ആഹ് കൃഷി ഒക്കെ ചെയ്യ്ണ്ട് മേലെ തക്കാളി പച്ചമൊളക് കറിവേപ്പില അങ്ങനെ കൃഷിയ പച്ചമൊളകക്കെ നല്ലോണ്ണം ഇണ്ടായിട്ട് ണ്ട്ട്ടാ അഅ് പച്ചമൊളക് ഇപ്പോ ഏയ് ഇന്നീ ഇങ്ങൻത്തെ കാര്യത്തിനോടാെന്നും വെല്യ താല്പര്യം ഇല്ല അമ്മായിഅമ്മ ജേഷ്ഠത്തി ആവരാ ചെയ്യ്ണ ഒക്കെ ഞാൻ ചെറുതായിട്ട് സഹായിക്കും ഉം
വീട്ടില് മറ്റ് പണികള് ഒക്കെ കഴിഞ്ഞോ
ആഹ് അതാെക്കെ രാവിലെ കഴിഞ്ഞു
ഉം
ഉം പ്രത്രി ഉം ഏഹ് ഇന്ന് പ്രത്യേകിച്ച് പണി ഒന്നും ഇല്ലന്ന് അടിച്ചോരാം മാത് ത്രണ്ടായിനൊള്ളൂ അത് ചെയ്തു പിന്നെ ഞങ്ങ രണ്ട് പേരുള്ളോണ്ട് കൊഴപ്പല്ല
ആഹ്
ആള് ചെയ്യും ഒരാള് ഒരു പണി ചെയ്യും മറ്റാള് മറ്റേ പണി ചെയ്യും അങ്ങനെ ആവുമ്പോ വേഗം കഴിയും
ആഹ്
ആഹ് എനിക്ക് പിന്നെ ഭക്ഷണം ഇണ്ടാക്കാനൊന്നും അറിയാ അറിയില്ല
അഹ് പിന്നെ നീ പഠിച്ചിട്ടില്ലല്ലോ
ആഹ് പഠി പഠിക്കണം അഎന്താറിയോ ഏയ് ഏട്ടത്തിയുള്ളെ കാരണം ച്ഏ് ഏട്ടത്തി ചെയ്യും എന്നോട് ഒന്നും ചെയ്യണ്ടാന്ന് പറയും
ഏ് അന്നാന്നീക്ക് പറ അങ്ങനെ ചെയ് ചെയ്യിപ്പിച്ച്ച്ചീങ്ങനേ നീ ചെയ്യണോ എന്നാലല്ലേ നിനക്ക് പഠിക്കാൻ പറ്റാെള്ളൂ അല്ലാണ്ട് പെട്ടെന്ന് പെട്ടന്ന് ഏട്ടത്തി ഏട്ടത്തിന്റെ വീട്ടി പോയി കഴിഞ്ഞാല് ഇയ്യ് ഒറ്റയ്ക്ക് ചെയ്യണ്ടേ
അത് ഞാന് ചെയ്തോണ്ട് അതൊക്കെ ഞാന് ചെയ്യും
ഉം
ഉം
ഇപ്പ എന്തേലും ഇണ്ടാക്കാ ഒറ്റക്കെന്തേലും ഇണ്ടാക്കാൻ അറിയോ
അതൊക്കെ ഞാൻ ഒറ്റക് എ് കൊർച്ച് കാര്യങ്ങളൊക്കെ ഇണ്ടാക്കാ അറിയാ എങ്കി തക്കാളി ചട്നി കോഴിമുട്ട പൊരിച്ച് ഉപ്പേരി ഇണ്ടാക്കാറിയാ തക്കാളി ചട്ട്നി ഇണ്ടാക്കാറിയാ അഅക്ക ഇണ്ടാകും ഉം പിന്നെ പച്ചക്കറി വെക്കാനൊക്കെ അറിയ കൊറച്ചൊക്കെ അറിയാ പിന്നെ താത്തണ്ടാ
ബിരിയാണിക്കെ ഉണ്ടാക്കാൻ അറിയോ
ബിരിയാണി ഒന്നും ഇണ്ടാക്കാൻ അറിയില്ല ഓക്കെ ഇനി പഠിക്കണം ഭാബി ഇണ്ടാക്ക്ണെ നോക്കി പഠിക്കണം ഒക്കെ
ആഹ്
ആഹ്
ഭാബി നല്ല ഫുഡ് ഉണ്ടാക്കും
ആഹ് നന്നായിട്ട് ആഹ് ഇണ്ടാക്കും
ഉം എല്ലാതുണ്ടാക്കും തോന്ന്ണല്ലേ അതുകൊണ്ടാ പി സുഖായില്ലേ
ആഹ് വല്ല്യ ഇണ്ടാക്കടേ വല്ല്യ മെനൊന്നുല്ല പിന്നെന്നെ
അത് ശെരി ഞാൻ പറഞ്ഞൊട്ത്തരണ്ട് വന്നാല്ട്ടാ.
ഓഹ് ആഹ് ശെരി പറഞ്ഞോ കൊഴപ്പല്യ
ആഹ് എന്നാ ശെരി ഡീ ഞാനേ മോന് വര്ണ്ട് ഞാൻ പിന്നെ വിളിക്കാട്ടാ ആഹ്